ഹലോ കേൾക്കല്ലേ?
ഹലോ
ആഹ് കേൾക്കാലോയ്ക്ക?
ഹലോ
ഹലോ
ആഹ്
കേൾക്കല്ലേ?
കിട്ട്ല്ലേ
ആഹ്ണ്ട് ണ്ട് എന്തൊ എന്തൊക്കെയാ ചെയ്യണ? ആഹ് ആഹ് നോമ്പക്കെ തൊറന്ന് ഇവിടെരികാണ് അല്ലാ ഇവിടെരിക്കന്നെയിരുന്നു.
ഉം
നമ്മള് എവിടെലും ഒരു പാത്ത് ഇരിക്കണെങ്കി അവിടെ ഉണ്ടാവല്ലേ മക്ക ക്കൾ ഒച്ഛിം വുളി കൂട്ടിട്ട് ഉം
എന്തേനി ചായൊക്കെ കുടിച്ചോ ചോറന്നോ എന്ത തിന്ന
ഞങ്ങള് ചോറ് തിന്നക്കാണ്
ആഹ് എന്തേനി കൂട്ടാനൊക്കെ?
ഇന്ന് ചിക്കൻണ്ടായിരുന്നു.
ആഹ്
ഇ ന്ന് വെള്ളിയാഴ്ചല്ലേ അപ്പ കാരണം ഒന്ന് മീകാരൊന്നും വരില്ലല്ലോ അപ്പൊ ഉം ഇവിടെ വെള്ളിയാഴ്ച ആായലൊന്നും മീൻ കിട്ടൂല. അപ്പ ഞങ്ങള് ചിക്ക മ മ് മ് അതാന കാട്ടാൻ പാടില്ല
ഈ മക്കൾക്ക് പഠിപ്പിച്ചെടുക്കാനൊക്കെ ഇണ്ടാവോ?
പഠിക്കല്ത കൊറച്ച് കഴിഞ്ഞിക്കു നാളെ ഓല്ക്ക് സ്കൂൾ ഇല്ലല്ലോ അത്‌ കാരണം ബേഗ് കിടുത്തക്കല് കഴിഞ്ഞിക്കു
ഇഞ്ഞിപ്പ രണ്ടിസം ലീവ് ആണല്ലോ ല്ലേ? അടുത്തഴ്ച രണ്ട് മൂന്നിസം കിട്ടും മുഹറമ്പത്തിന്റെ ലീവ് ഉണ്ടാവല്ലോ. വെള്ളി ആയിച്ച
ഉം പിന്നെ വല്യ ആൾക്ക് ട്യൂഷൻണ്ട് ഞ ശനില്ല ട്ടോ നാളല്ല്യ. ഞായറാഴ്ചേണ അതിന് പകരം ഉം.
എപ്പഴാ രാവിലെ, വൈകുന്നേരോ? എപ്പഴാ ട്യൂഷൻ?
രാവിലെ രാവിലെ രാവിലെ ഏഴര എട്ട് മണി ആ എട്ട് മണി മുതല്, ഉം മൂന്ന് മണി വരെ.
എട്ട് ക ആ ഞായറാഴ്ചേ.
ഞാറാഴ്ച.
സ്കൂളില്ലാത്ത ദിവസ സ്കൂളുള്ള ദിവസല്ല.
സ്കൂളുള്ള ദിവസവും ഇതേപോലെ, എട്ട് മണി മുതൽ ഒമ്പതര വരെ. ഉം അത് അവിടെ അടുത്ത് തന്നെണ് ട്യൂഷൻ. സ്കൂളിന്റെ അടുത്ത് തന്നെണ്. ഉം
ആ കൊക്കെ വന്നാ?
ഒരു വന്ന് പോയി ഇഞ്ഞി എട്ടരൊക്കെ ആകും വരണെങ്കി.
ആ.
ഇത് അടുത്ത് തന്നേണ്.
കടേല്ലന്നേ ആവുമപ്പ ആഹ്. കടെലന്നെയ കടെലന്നെയാണ ഇപ്പളും?
ആഹ് കടെലന്നെണ്. ഉം.
മൂത്തച്ചിം മക്കളുംക്ക എന്തെ?
ഇവിടെണ്ട്, എല്ലാരും ഉണ്ട്. ത്താത്ത അവിടെ കെടക്കണതാ.
ഉണ്ട്.
ആഹ്.
നോമ്പ് പെറന്നാലാണല്ലേ തീരെ ആഹ്.
ആഹ്. നോമ്പ് തുറന്നാ ക്ഷീണം അതുവരെ ഉണ്ടാവൂല.
ചെയ്യണങ്കില് ആ. പിന്നെ രാവിലെ ഉണ്ടാവും കുറച്ചു ഈ ഗ്യാസിന്റെ പ്രശ്ന ട്ടോ അങ്ങനെ മേപ്പൊട്ട എടുക്ക. അങ്ങനത്തെ എല്ലാ പിന്നെ പിന്നെ പുളീം, ഇതൊക്കെടു കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പുല്ല. പിന്നെ ഒരു ചെറുതാതിരി.
കഴിഞ്ഞാ പിന്നാ, ഏഹ് പാങ്കു കൊടുക്കാകുമ്പോതേക്കും ക്ഷീണൊക്കെ മാറും. ഇനിക്ക അങ്ങനെ ഉണ്ടാവല്. എനിക്കാ രാവില
ആ.
ഓ ഒരുച്ചവരേക്കെ. പിന്നെ ഞാ ക്ഷീണം മാറ
ഉം
ഇപ്പൊ സുഖാണോലല്ലെ നോമ്പറകാന്. വല്യ വെയിലൊന്നുംല്ലാ ത്തോണ്ടൊക്കെ.
അതെ അതെ.
ഉം
എന്നും നോമ്പ് എടുക്കു, നോമ്പ എടുക്കുമ്പോ ഒന്നും കിട്ടല് ഇല്ല. അപ്പത്തിനൊക്കെ ഒഴിവായ കാരണം അങ്ങനെ കിട്ടാത ആവല. പിന്നെ പ്രശ് ആ കാരണത്താല പോലെ, ഒരു കുറി ഇതേപോലെ, എടുത്ത് രണ്ട്‌ മൂന്നാലണ്ണം കഴിഞ്ഞ് അപ്പ
അപ്പോത്തിന് പറ്റാതായി. ഏഹ്
ആഹ് ആ പിന്നെ പനി വന്നു. അതാണ്ടായത് എന്നെപ്പൊ വിചാരിക്കേന്നേനു ഇപ്പതിരുന്നത് പത്ത് കയ്യൊള്ളു
ആ
മക്കളൊക്കെ ഭക്ഷണം കഴിച്ചോ
ഇവടെതാ ഇല്ലല്ലാ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഓല്
എപ്പളാഞ്ഞി കൊറേ സമയെട്
ങ്ങള് ഓല് കൊറച്ച് കൊറച്ച് കെയ്യും
ഉം
ങ്ങളെന്താന്ന് ണ്ടാക്കിയേ ആയെന്ന് ന്റെ വല്ല്യാളോട് പറഞ്ഞേക്കാ ഞാന് വാരി കൊടുക്കാൻ വേണ്ടീട്ട് ഞങ്ങള്ത് ചോറ് വേണ്ട അംഗനവാടിന്ന് വന്നാൽ ഞാൻ എന്തെലും കൊടുക്കലുണ്ട് ഇന്ന് ഓന് വാണ്ടന്ന് ന്നൊരു ഇന്ന്‌ ഉച്ചയ്ക്ക് ബിരിയാണിന്നുത്രേ അവടെ ക്ലാ എന്താണ് ആ ഒപ്പോള്ള കുട്ടീടെ ഏ
ഓ നാലും വേണ്ടതല്ലേ
ആ കൊടുക്കും ഓരിക്കില്ലേ ആ ഒരിക്ക്ന്ന് ഞാൻ എന്താ കൊടുത്തൊയിച്ചപ്പോ ഇന്ന് ഒന്നും കിട്ടീട്ടില്ല പറഞ്ഞു
ഏ
ഇന്ന് ബിരിയാണിയാണ് ണ്ടാക്ക്ണത് ഓൽക്ക് ഇനി നിച്ചെല്ലായി റ്റാണോ ഒന്നും അറീലട്ടോ ഇല്ല ഒന്നും കിട്ടീട്ടില്ല പറഞ്ഞ് രാവിലെ പാല് കൊടുത്തത്രേ
ഏ
ഉം ഏ ആ രണ്ടൂസാ തോന്ന്നെ രണ്ടു ദിവസണ്ട് തോന്നണ് ഉം ഉം ത്തണ് തോന്നണ്
മുട്ടിം രണ്ടീസം ഉണ്ടാവും പാലും രണ്ടീസണ്ടാവും എയ്ക്കാരല്ലേ
രണ്ടൂസണ്ടാവും ആ ചെലപ്പം ഇന്നലെ കോഴിമുട്ട പൊരിച്ച് കാണാണ്ട് ദിവസോം ഫോട്ടോ വിടും കുട്ട്യോള് കഴിക്കണ ഫോട്ടോ ഒക്കെ അപ്പൊ ഇന്നലെ ആ ഇന്നലെ സാമ്പാറ്ണ്ടായിക്ക്ണു പിന്നെ ചെറുപയറാണോ ഇന്നലെ ചോറ്പോലെ വെച്ച്ക്ക്ണെ അല്ലെങ്കി കഞ്ഞി പോലെ ഓല് വെക്ക ചെറുപയറും അരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെക്കെ ചെറുതായിട്ട് വെള്ളം പോലെയാക്കിട്ട് വ ഇത് ഇന്നോട് ഫസ്റ്റക്കെ ഒന്ന് പോയ ഇന്നോട് ഉമ്മച്യേ ഇൻക്ക് കിട്ട്നില്ല പ്ലൈറ്റ്ന്ന് വാരാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞി ഉം കയ്യേറ്റിടുത്ത് ആ ആ ആ ഞാനവിടുന്ന് പോവും വൈനോർക്ക് ഇവരൊക്കെ ഉള്ള കാരണം കുട്ട്യോളൊക്കെ ആവുമ്പോ നാർത്തെ തിന്നല്ണ്ട്
ആഹ്
ഇബല് പോവുംമ്പോ ആ നേര്ത്ത് ഇന്റെ ഹസ്ബൻഡ് ഇതേപോലെ ഏഴരആവുംമ്പോത്തിന് കടേക്ക് പോവും അപ്പൊ ആ നേരാ ആവുംമ്പോഓൽ നീച്ചാലാ ആ നേരത്ത് ചായ കൊടുക്കും അപ്പോ അയിന്റെപ്പോം പത്ത് മണിയൊക്കെ ആയാലും എനിക്ക് ലേസം കഞ്ഞിയോ എന്തേലും കൊടുത്തിട്ടാ പറഞ്ഞയക്കാ ക്കല് അപ്പൊ ഇതേപോലെ കൊട്ത്ത് പറഞ്ഞയ്ച്ചപ്പോണ്ട് ഞങ്ങള് ചെല്ലുമ്പണ്ട് എന്താണ് പാലൊക്കെവും ക്ലാസ്സിലാക്കി പാർന്ന് ഇങ്ങനെ വെച്ച്ക്ക്ണ് അപ്പ ഞാൻ വിചാരിച്ചു ന്നാ കൊട് കണ്ടെന്നില്ല ഇന്നിപ്പ പാല് കുടിക്കൂലേണാവോ ന്നൊക്കെ
ആഹ്
ഇപ്പ നല്ല അയ്ന് നല്ല ഫുഡൊക്കെയാണല്ലോ ആദ്യൊക്കെ എവിടെ ഒരു ഇപ്പൊ വൈകുന്നേരം ഫുഡ് ആഹ് ഇങ്ങട്ട് ഞമ്മക്കൊരു ആ ഒരു ഉപ്പുമാവൊക്കെം കൊടുത്തയക്കൂല്ലേ അതൊന്നും ഇല്ലട്ടോ ഇപ്പോ.
ആഹ് പണ്ടൊക്കെ അങ്ങനെ ആയ്രുന്നല്ലോ അല്ലേ നമ്മള് പോരുമ്പോ പാത്രത്തിലാക്കിയാണ് തരലില്ലേ
ആക്കി തരൂ ആഹ് ഇപ്പൊ അതൊന്നും ഇല്ല്യ
ആഹ് ഇപ്പൊ അവിടന്ന് തന്നെ ഭക്ഷണം ഓലെ കൊണ്ട് കഴിപ്പിക്കാണ് മക്കളെ കൊണ്ട് കഴി ക്കാണ്
ആഹ് ഇന്ന് ക്ലാസ്സില് ഒന്ന് ഓറെ ക്ലാസ്സിലുള്ള കുട്ടി ഏത ഒരു കുട്ടിടെ വീടിരിക്കലേന്ന് അത്രേ അപ്പൊ രണ്ടു ദിവസം മുന്നേ ആയിരുന്നു അന്ന് ആ കഴിഞ്ഞ എന്താഴ്ച്ചേ പറഞ്ഞത് ഉണ്ടാവാ തന്നായിരുന്നു തോന്ന് അംഗനവാടി ഇല്ലാത്ത അന്നായിരുന്നു അവങ്ങടെ അയ്ന് പകരന്നോരു ബിരിയാണി വെച്ച് കൊട്ന്ന് കൊടുത്തക്ക കുട്ടികൾക്ക്
ആഹ് അങ്ങനെയൊക്കെ കൊടുക്കൂലേ
ആഹ് ആഹ് പിന്നെ രാവിലെ അതാ കുട്ട്യോളും വീട്ടിലുണ്ടായ സാധനങ്ങള് കാണാ കൊണ്ടുണു
ഉം എന്ത് സാധനങ്ങള്
ഈ പേരക്ക റമ്പൂട്ടാന് അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയതൊക്കെ ഇല്ലേ അതങ്ങനെ കൊറ ആഹ് ഫ്രൂട്ട്സേള് ആയാലും പിന്നെംഅത് പോലെ ചെലോര് മുഠായി കൊണ്ടരും ചിലര് പച്ചക്കറി എന്തേലൊക്കെം കൊടുന്നോട്ക്ക്‌ണാണ ഉം
ആഹ് എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും ഒന്നിച്ച് കൊടു
ആഹ് വീദിച്ചു കൊടു ക്കു ആഹ് അപ്പൊ ആ കൊട്ന്ന കുട്ടികള് ഇങ്ങനെ വീതിച്ചു കൊടുക്കും.
ആഹ്
എന്നാ പോയി ഏ
എന്നും കൊണ്ടോണം അങ്ങനെ
അല്ല കൊണ്ടോവടന്നില്ലേ ഓരോത്തര് കൊണ്ട്യാ അല്ലാതെ നിർബന്ധൊന്നും ഇല്ല
നിർബന്ധൊന്നുല്ല്യല്ലെ
കൊണ്ടോയിട്ടില്ല ട്ടൊ ഇതുവരി ഞാൻ കൊണ്ടൊടുത്തിട്ടൊന്നും ഇല്ല
ആഹ് ഇല്ലൊരു കൊണ്ടായാൽ മതിന്ന് പറയേക്കാരം
ആഹ് അതെ അതെ
ഉം ഇനി പോ നാളെ
പിന്നെ എന്തേലും നമ്മളെ വീട്ടിലേ ക്ക് ഇണ്ടാക്കിയതൊക്കെ നമ്മള് കൊണ്ടൊടുക്കും പോലെ മുഠായി ഒക്കെ ഞാൻ കൊണ്ടൊടുത്തിട്ടുണ്ടെ കുട്ടികൾക്ക് പിന്നെ അതന്നെ മതിയാവും പിന്നെ ഓല് ഭക്ഷണം കഴിക്കാനൊക്കെ ബേക്ക്ക്ക് ആക്കാരും എന്ത്ന്ന് നാളെ ഇണ്ടല്ലോ നാളെ ഇണ്ടല്ലോ
നാളെ ഇണ്ടോ
ആഹ് ശനിയാഴ്ച ഇണ്ട് ശനി രണ്ടാശ നി നാലാം ശനിയൊക്കെയാണ് ഒഴിവ്
ഏ ഇവിടെന്നല്ലട്ടോ നാളൊന്നും ഇല്ല
ഇല്ല്യല്ലേ കഴിഞ്ഞ ആഴ്ച ഉണ്ടായില്ല കഴിഞ്ഞ ആഴ്ച രണ്ടാം ശനിയായിന്നും അപ്പം ഇല്ല്യ നാളെണ്ട് നാളെണ്ട് ഉം
ആഹ് നേർത്തെ കിടക്കൊ ഇങ്ങള്
നേർത്തെ ഇല്ല്യ നാർ ത്തെ കിടക്കൊന്നും ഇല്ല്യ ഇവിടെ ആദ്യ ഇവരൊക്കെ നേർത്തെ കിടക്കും ഇവിടെ മൂത്തച്ഛന്റെ ചെറിയ മോൾക്ക് കടക്കാനായാല് ലോഡ് ലേറ്റ എടുത്തോള്
പിന്നെ പ്പ ഞങ്ങള് കെടക്കും ഞങ്ങളക്കെ റൂമില് ഞങ്ങള് വല്ലാതെ വാതില് ചാരി അടക്കൊന്നുംല്ല ന്നാലും അങ്ങനെ ചാരി വെച്ചാലും. അപ്പം കാണാം വന്ന്ട്ട് അടക്കും ലേറ്റ് തീരെ പറ്റൂലോ ഓൾക്ക്. അപ്പ എല്ലാരും വിചാരം ഞങ്ങള് കടന്ന്ട്ട്ണ്ടാവും വിചാരിക്കും. ക്ഷേ ഞങ്ങള് കൊർച്ച് കൈ ആഹ് ആഹ് കൊർച്ച് കയ്യും ഞങ്ങളൊക്കെ ഒറങ്ങാന്. ടോ ഇന്നപ്പ ഞങ്ങള് ഇവ്ടെ വന്നപ്പം ഓല് നേരം ഒഴുകിക്കയാണ്.
ഏഹ്
ഉം ആദ്യം ഇവര് നാർത്ത കട നീന്നു. കുട്ട്യോള് കടന്നപ്പ ആരും ഇല്ലല്ലോ പ്പ എല്ലാരും പാടാവുമ്പോ. അങ്ങനെ നേരം വഴുകാണ് ഇപ്പോ. പറഞ്ഞിര്ന്നപ്പ ആഹ് തെ തെ
ഉം ന്ന പിന്നെന്താ?
ആഹ് ന്നയിക്കോട്ടെ വിളി കൊണ്ടു ന്ന ശരി.
ആഹ് ഓക്കെ ന്നാ.